ആ ഹലോ
ആ ആ ശരി നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കാണ് ഉം ഇന്നോ ഇന്ന് പരിപ്പും പരിപ്പും കറി മീൻ മത്തി മീൻ പൊരിച്ചത്
ആഹ് മീനൊക്കെ ഇപ്പൊ കിട്ടലുണ്ടോ
ഇവടെ കൊറവാണ് നല്ല വിലയാണ് നല്ല മീനും അല്ല ആഹ് അവിടെ എങ്ങനെ കിട്ടോ ങ്ങളെ ആങ്ങള വീട്ടിൽന്ന വാ വാങ്ങൽ
ആഹ് വീട്ടീ നിന്ന് എടുക്കല അപ്പൊ കുഴപ്പമില്ല ഇവിടെ ഉണ്ട് അത്യാവശ്യം
ഹെ എന്താ ഇന്നെന്ത് മീന
എല്ലാ ദിവസവും മീനും വെക്കില്ല ഇന്ന് അതുകൊണ്ട് മീനൊന്നും ഉണ്ടായില്ല ഇന്ന് ത കളിക്കറിയും പിന്നെ ക്യാബേജും ആയിരുന്നു
ആഹ് ഇന്ന് വെജിറ്റേറിയൻ അല്ലേ
വെജിറ്റേറിയൻ
ഏഹ് പിന്നെ എങ്ങനെ പോണ് ഇന്ന് മയൊക്കെ ഉണ്ടോ
എ യ് ഇല്ല ഇല്ല ഇല്ല മഴ ഇതുവരെയും വന്നിട്ടില്ല ഒരു മൂന്ന നാല് ദിവസമായി മഴയൊന്നും ഇല്ല
ഏഹ് ഇന്ന് വെയ്തീലാ
ഇന്നും പെയ്തില്ല
ആ ഇന്ന് രാവിലൊക്കെ ഇവിടെ ഭയങ്കര മഴയ്നീ
ആണോ?
ഉം മോള് സ്കൂള് പോണ ടൈമിലൊക്കെ നല്ല മയയ്ന്
ആ ആ നിങ്ങളെ കറക്റ്റ് സ്ഥലം ഏതാ?
ഞങ്ങള് മലപ്പുറംയതില്ലേ
ആ അവിടേക്കൊക്കെ നല്ല മഴയുണ്ട്.
ആഹ്
ഇവിടെ മാത്രേ ഇല്ലാത്തള്ളൂ ഇവിടെ ചൂടാണ്.
എന്താ
എത് ജില്ലേണിച്ച ഹലോ ഹെ ഇവിടെ ഇന്നലെ ആ സുബയ്ക്ക് നല്ല നല്ല മയയ്നി രാവിലെ മോള് സ്കൂൾകൂ കണവരെ എട്ടര എട്ടണിയൊക്കെ വരെ. മയേനി അപ്പൊ ഞാൻ വിചാരിച്ച ഇന്ന് ഫുള് മയ ഇന്ന് ഫു ഫുള്ള് മയേക്കാരം വിചാരിച്ചിഞ്ഞപൊ പിന്നങ്ട്ട് വെയിലർച്ച്ണണ്ടീനീ മൊക്കൊക്കെ ഇന്ന് മഴായിട്ട് പോവാനൊരു ചെറിയ മടിയൊക്കെ ഇണ്ട്.
ആ എങ്ങനെയാ പോണ നടന്നാ പോണ അതോ ബസ്സിന് പോവോ?
വണ്ടീല്ല് ഓട്ടോ ഓട്ടോ വരും ബസ്സിന് പോവാൻ മാത്രംന്നുല്ല കൊർ
ആഹ് അപ്പൊ കൊഴപ്പല്ലല്ലോ. ആ അടുത്താണെങ്കി കൊഴപ്പല്ല മഴയാണെങ്കിലും ഉം ഓക്കെ.
ആ ന്നാല ങ്കും കാരണം കിട്ടാനിക്കാ ല്ലെ ക്കെ ലീവ് എടുക്കാൻ ഇന്ന് ലീവെടുത്ത് പൊയ്ക്കൊ ഇവിട കേട്ട് ക്കും രാവിലെ
ആ അങ്ങനെ ലീ ലീവ്ക്കെ കിട്ടൊ അവർക്ക്?
ലീവ് അങ്ങനെ എടുക്കുക എന്തെങ്കിലത്യാവശ്യ കാര്യൊക്കെണ്ടെങ്കിൽ അസുഖ അസുഖല്ലായ്മതൊ ക്കെണ്ടാ കുമ്പൊ പ്പെട്ക്ക
ആഹ് ഇന്നെന്തെ ആശുപത്രിയിൽ പോയെ വയ്യായിരുന്നോ?
ഇന്ന് ഇന്ന് പോയിട്ടില്ല ഇന്ന് പോവാരുങ്ങിയ അപ്പൊ പിന്നെ നേരം വെയികി ഡോക്ടർ പോവാൻ നേരായപ്പം പോയില്ല.
ആ അപ്പൊ ഡോക്ടർ കൊറച്ചു നേരെ ഉണ്ടാവുള്ളൂ?
ആ കുറച്ചു നേരെ ഉണ്ടാവുള്ളു ഇവിടുന്ന് ബസ്സില് പോണം ബസ് അയിഞ്ഞ അര മണി റരമണിക്കൂറേണ്ടാവുള്ളൂ അപ്പൊ ആ നേരത്തെ ബസ്സ് പോയി പിന്നെ അടുത്ത അരമണിക്കൂർ ആവു മ്പോത്തേന് ഡോക്ട അപ്പത്തിന് പോവയും ചെയ്യും. ഒരു ഉള്ളിലോട്ടുള്ള പ്ര ആ ബസ് ആ ബസ്സ് കുറവ ഉള്ളോട്ടുള്ള ഒരു പ്രദേശാണ്. അങ്ങനെ അങ്ങനെ ആളുകൾ ആ ഏ അപ്പൊ ഇനി പോവാന്ന് ഇനഞ്ഞത്പ്പൊ ഒരു മണി വരെ ഡോക്ടർ ഇണ്ടാവുള്ളു.
അങ്ങനെയുണ്ടോ ഇപ്പൊ വൈന്നേരം ഒരു ഒരു ഡോക്ടറെേ ഉള്ളൂ ആ ആശുപത്രിയില്?
അല്ല ഞാന് ഗൈന ഗൈന ക്കോ ളജിസ്റ്റ് ഡോക്ട്ടറെ കാട്ടാൻ പോകാന്ന് ചാരിച്ച് - ആ ആ അപ്പൊ ആ ആഹ് ഞ് വെള്ളിയാഴ്ച്ച നോക്കണം മൂന്ന് ആഴ്ചേല് മൂന്നീസം ഉണ്ടാവുള്ളൂ.
ഓ ഓ കൊറവാണല്ലേ പിന്നെ നിങ്ങൾക്ക് അടുത്തടുത്തൊക്കെ ഇൻണ്ടോ ഹോസ്പിറ്റലും?
അടുത്ത്ണ്ട് ശരി ആ കടകളുണ്ട് ഞങ്ങള് ഞങ്ങള് ഈ പ്രദേശം പറഞ്ഞാല് അങ്ങനെ വണ്ടി അങ്ങനെ ഒന്നും പോവ അങ്ങനെ ബസ്സ് അങ്ങനത്തെ വണ്ടികളൊന്നും അങ്ങനില്ല ടൈമിനെണ്ടാവുള്ളു. ഉം പിന്നെ മീന സാന ഏയ് കെ സ് ർ ടി സി ഒന്നൂല്ല ലൈൻ ബസ്ന്നെ ഒരു അര അര മണിക്കൂർ കൂടുമ്പോങ്ങനെ വരുള്ളൂ മറ്റേ പ്രൈവറ്റ് ബസ്സെ
ആണല്ലേ അത് കൊറച്ച് ബുദ്ധിമുട്ടാണ്.
ബുദ്ധിമുട്ടാണ് ഇന്റെ വീട്ടിലേക്കൊക്കെ പോവാാനാണെങ്കില് നമ്മള് ഓരോടൈം ആ ടൈം കഴിഞ്ഞാ പിന്നെ ബസ് ഉണ്ടാവൂല അതേമാതിരി വൈകുന്നേരൊക്കെ ടൈമിലൊക്കെ നാലര ആ ടൈമ് വരെ ഉണ്ടാവൊള്ളൂ ബസ്.
ഉം ഇതിപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ര ത്യാവശ്യം വന്നാ പുറത്തേക്ക് പോണെങ്കി വീട്ടില് വണ്ടി വേണം അങ്ങനെയല്ലേ.
ആ ആഹ് ഹസ്ബന്റിന് ആഹ് ഹസ്ബന്റിന് വണ്ടിണ്ട് പക്ഷേ ഹോസ് വീട്ട്ൽക്ക് ബസ്സ്ണ്ട് ഞാ ബസിന് പോവാൻവി യാരിച്ചിഞ്ഞത്. ന്റെ ഹസ്ബന്റ് മാറ്റം വങ്ങിയപ്പോഇപ്പൊ പിന്നെ മീൻ ബന്താ അപ്പ മീൻ കറിക്ക അങ്ങൻത്തെ പണികളൊ ക്കേനി.
അപ്പ പിന്നെ നേരം വൈകി ഉം. ഇവ്ടെ പിന്ന നാളെല്ല ഇഞ്ഞി വെള്ളിയാഴ്ച മൂന്നി അം ഞങ്ങള് താലൂക്ക് ഹോസ്പിറ്റലാണ് അപ്പൊ. എന്നും ഡോക്ടർ ഉണ്ടാവൂല മൂന്ന് ആഴ്ച്ചയി മൂന്നിസം ഉണ്ടാവുള്ളൂ.
ആ ആ ആ ആഹ്.
ഉം അപ്പൊ ഇഞ്ഞി വെള്ളിയാഴ്ച പോവാ നോ വിജാരിക്ക്ണേ.
ആഹ് വെള്ളിയാഴ്ച്ച പോ.
ആഹ്.
പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കാർന്നോ?
ആ വെറുതെരിക്കേന് അപ്പഞ്ഞി ഇതാക്കാച്ച്. രാത്രി ഇനീ ക്ലാസ് ക്ലാസ് ഇട്ക്കാണ്ടേ ട്യൂഷന്. അപ്പൊ അതെനിക്ക് ഒരുങ്ങാനുണ്ട്. രാത്രി ഒരു മണിക്കൂർ പുതിയ ആള് എ. എട്ട് മൺ ആഹ് ഏഴ് മ എട്ട മണി മുതൽ ഒമ്പത് മണി വരെയ പറഞ്ഞത് അത് ഹ്. പൊറത്തുള്ള ആളാണ് ആ യു എയ് ലെ ആളാണ്. അപ്പൊ ഒൽക്ക് സ്കൂൾ അടുക്കാണ് ന്ന് പറഞ്ഞ് സ്കൂള വിട്ട് വന്നിട്ട് അട്ക്കാനായിണ് വിട്ട് വന്നിട്ട് ഇന്ന്. ഇന്നട് ഇന്നോ നാളായിട്ട് അടുക്കുള്ളൂന്ന ഞാ പറഞ്ഞേ. അപ്പൊ ഇന്ന് നേരത്തെ വെച്ച് രാത്രി രാത്രി തൊടങ്ങാന്ന്. അത് ഞങ്ങള ഈം. ഇസ്ലാമിക്ക് ക്ലാസ്സില്ലേ അങ്ങനെയ്ട്ട് മത പഠനമായിട്ടുള്ള ക്ലാസ്സുകളാണ്. മദ്രസ അങ്ങൻത്തെ പോലെത്തുള്ള ക്ലാസ് ആഹ് അങ്ങനത്തെ ക്ലാസാണ്.
മലയാളികളാണോ അവര്?
ആഹ് മലയാളികളാണ് ഇപ്പൊ അവിടക്ക് പോയതാണ് അവിടെയാണ് താമസം പറഞ്ഞ്. അപ്പൊ അവിടെ അങ്ങനെ മതപഠന അങ്ങൻത്തെ ക്ലാസ് ഒന്നും അങ്ങനെ കിട്ടുല പറഞ്ഞ്.
അപ്പൊ എത്ര പുള്ളേർക്ക് ക്ലാസ് എടുക്കും?
ഇപ്പൊ ഇങ്ങനെ ര ഈ രണ്ട് പെ പിന്നെ ഒര് ഒരു വീട്ട്ത്തെ രണ്ടാളാണ് പറഞ്ഞത്. അപ്പോൽക്ക് ഒരു നേരം ഒരു മണിക്കൂറ്. ഞാൻ പകലേക്കാരെ പഷെവ്ടെ വേഗയ്യ. റ്റും ഉം ഏറ്റിനി മോള്ണ്ടാവില്ലല്ലോര്ച്ച് അല്ലെങ്കി ഞാപ്പങ്ങനെ ഒര് ടൈമക്കെ ഇട്ക്കലുള്ളൂ.
ആ നല്ലതാ അപ്പൊ ഈ പിള്ളേർക്ക് പരീക്ഷയോ?
പരീഷ ഈത് ക്ക് വേറെ പരീക്ഷ. ണ്ടാവും ഇത് ക്ലാസ് ഇട്ക്ക്ണിന്റൊര് ഒഹ് വാ ഒരാ ഒരു വീക്കില്. നാല് ക്ലാസ്സാണ് പറഞ്ഞത് ബാക്കിള്ള രണ്ട് ഒരു ശ് ശൺഡേ സൺഡേയും. സാറ്റർഡേം എന്താ അവക്ക് നമ്മൾക്ക് കൊസ്റ്റൻ കൊടുക്കാ കൊസ് കൊസ്റ്റിയൻ പേപ്പറാക്കി കൊട്ക്ക അങ്ങൻത്തൊക്കെ. എക്സാമിന്റെ മധ്യത്തെ റി റിവിഷൻ എടുക്കാനറെ. ആഹ് അങ്ങനെ പർഞ്ഞെ കൊസ്റ്റിയെൻ നൊക്കെ ട്ടെടുത്താട്ട്.
അ ആഹ ആഹ്.
ഉം ഒരു ക്വസ്റ്റൻ ചോയ്ക്ക അങ്ങനെയൊക്കെ ഉം.
ആഹ് നിങ്ങളും ഇതുപോലെ ബുക്കൊക്കെ ഇണ്ടോ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇണ്ടോ ഇത് പഠിപ്പിക്കാൻ.
ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സംഘടിപ്പിക്കണം ആരോടെങ്കിലും ഒക്കെ ചോയ്ച്ച് അല്ലെങ്കിൽ ചാറ്റിവീറ്റി. അല്ലെങ്കില് യൂട്യൂബ് അങ്ങനൊക്കെ നോക്കലാ.
ഓ യൂട്യൂബിലൊക്കെ ഇപ്പ കിട്ടും ഇന്ന ക്ലാസ്സിന് പഠിപ്പ പഠേണ്ടത് എന്തൊ ക്കണെന്നുള്ളതെല്ലാം കിട്ടും
ആഹ് അടിച്ചു നോക്കോ ഇങ്ങെ ഇസ്ലാമക് ക്ലാസ് അറുമ്പോ ഓ ഓരോ വീടി യോസ്ണ്ടാവും നമ്മളിെ സെലക്ട് ചെയ്തെടുക്കണം.
ഓ അപ്പൊ ആ കുട്ടികൾ എത്ര പ്രായം ഉള്ളതാ
ഒരു ആള് രണ്ടാം ക്ലാസ്സിലാണ് കയ ഒരു ക്ലാ ആള് എട്ടാം ക്ലാസ്സിലാണ് കയത് അപ്പൊ എട്ടാം ക്ലാസ് ഉള്ള കുട്ടിക്ക് കുറച്ചൊെ അറിയാറ് ഞ്ഞ്
എന്നാലും എത്ര വരെ അറിയാാലോ നമ്മളൊന്ന് തുടങ്ങി വെക്കാനാ പറഞ്ഞേ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യയാണ്
ആ ആ അപ്പൊ അവർക്ക് അറബിയൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയുമോ
ആ അറേബിയ കുറച്ചൊക്കെ അറിയാ മതിയാോ നമ്മള് ഒന്ന മുന്നേ തുടങ്ങുവല്ലോ
ഉം ഉം
ഉം പിന്നെ
എന്താ ഈ ഞങ്ങളെ പോലത്തെ നിസ്കാരോ അങ്ങനത്തെ പോലത്തെതൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ കൂടുതൽ പറഞ്ഞ കൊടുക്ക കാനൊക്കെ പറഞ്ഞത്.
ഇത് മേൽ ഒരു വല്യയ ആള്ണ്ട് അവര് ഇങ്ങനെ ഏൽപ്പിച്ചു തരാന്. ഒരു മേഡംണ്ട് ആഹ് മേഡംണ്ട് വ മേഡം പറയതാ ഓരോട് കോൻടാക്ട് ചെയ്താണ്
ഓ ഓ ഓ അത് നല്ലൊരു താണ് വീട്ടിലിരി വെറുതെ ഇരികാണല്ലോ അപ്പൊ ഒരു ജോലി ചെയ്യാലോ.
ഉം ഉം ആദ്യൊക്കെ പറഞീന്നീ അപ്പം മോള് ണ്ടായൊണ്ട് കയ്യൂലേനിയിപ്പോ മോളെ ചേർത്തിയതല്ലേറഞ്ഞിട്ട് ഒന്ന് വി ന്നലേ കോൺടാക്ട്ട് ചെയ്തതേനീ
ഉം ഉം ഉം.
ആദ്യം പറഞീല് കൊർച്ചീസംട്ത്ത് പിന്നെ മട്ത് മോള് സൗണ്ട് ണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോ മ്മ നമ്മക്ക് ഓരോട് കാശ് വാങ്ങി എടുക്കേല്ലേ മ്മള്.
അപ്പൊ ഒരു ഒരു മടുപ്പ് വേണ്ട വേച് ഇനി കൊറച്ചീസൊക്കെ ഉം.
ഉം ഉം
നമ്മളിങ്ങനെ ക്യാഷ് വാങ്ങുമ്പോ നമ്മ നല്ല ച്ചക്ക് എടുത് കൊടക്കണല്ലോ.
ആഹ് അത് വേണം.
ഉ ഉം ഉ. ആഹ് വരാറായി എവടെ ഫൈറ്റിനെ കുറി ആഹ് വെറ്റിനീർച്ച എന്താ എന്ത്‌ട്ക്കാ എടുത്തുണ്ടോ?
ആഹ് പൂച്ച അതെ ഇവടെ കേടക്ണ്ട് ന്റെ അടുത്ത്.
ഏ ഫുഡൊക്കെ കഴിച്ചോ?
ഉം അവര് നമ്മള് വീട്ടിലന്താണ്ടാക്കണം അതൊക്കെ അവരൊക്കെ കഴിക്കും.
ഏ അല്ലാതെ പൊറ അങ്ങനെ ഒൽക്കായിട്ട്ള്ള ഫുഡ് ഒന്നുല്ല.
അവർക്കായിട്ടുള്ള ഫുഡ് അവര് ചെറുതായിരുന്ന സമയത്ത് അങ്ങനെ മേടിച്ചു കൊടുക്കുആയിരുന്നു പിന്നെ വലുതായ അപ്പൊ ബാക്കി എല്ലാ എല്ലാരും നമ്മളെന്താ കഴിക്ണ് അതൊക്കെ അവര് കഴിക്കും.
എത്ര എത്ര ആള്ണ്ട് ഏഹ്.
ഒരു പൂച്ചയിണ്ട് പിന്നെ ഒരു പട്ടിയിണ്ട് കൊറച്ച് മീനൊക്കെ വളർത്തും.
അപ്പൊ നേരം പോക്കൂണ്ട അവൂലേ.
ആഹ് നേരം പോക്ക് ഇതൊക്കെ ആ അത്ണ്ട് അതുണ്ട് ശരിയാ.
ഉം എന്താ പേര് പറഞ് ഞാൻ മറന്നുപോയി.
ആലിന.
ആഹ് അല്ല എന്താ ഇതിന്റെ പട്ടീന്റെ പേരെന്താ പർഞ്
ഞാൻ പറഞ്ഞായിരുന്നോ?
പറഞ്ഞി ഇക്ക് ചെറിയ ഒർമ്മണ്ട്. കിട്ടില്ലന്താ പേരെന്താ ഞാൻ ചോദിച്ചീനീ അപ്പൊ പിന്നെ നേരെ ആഹ്
പട്ടിയിടെ പേര് ചാക്കോ.
ഏഹ് ചാക്കൊ മ്മ്ഹ്.
അതെല്ലാരും ചോയ്ക്കും ഇത് എവിട്ന്ന് ന്തിന് ഇങ്ങൻത്തെ പേര കിട്ട ത് ന്ന്. മാശെ എന്നാ ഓക്കെ.
ആഹ് ചാക്കോൻ കേട്ട പിന്നെ എനക്ക്തായി തോന്നി. എല്ലായിടത്തും ങ്ങനെ ഒരു ഇപ്പ ഞാന് വിടെ ഒരു ന്താ ഒരു വീഡിയോ കാണണ്ട അപ്പൊ എന്താ ഹാപ്പിയോ എന്തെ അങ്ങനെ പല പേരു ഉണ്ടാവേണ്ട്
ആഹ് മനസിലായി ഇപ്പ എല്ലാ കൊർച് വേറിട്ട് ചിന്തിക്കുന്നേ ഇത് പേരിട്ടത് ഞാനൊന്നുല്ല അപ്പനാണ് ഇട്ടത്.
ഏ ഏ രസണ്ട് ചാക്കോ ഉം ഉം. എന്താ അതും ഫുഡ്ങ്ങളെത്തെ ഫുഡ് തന്നെ കഴിക്കാ കഴിക്കണേ.
ആഹ് നമ്മള് കഴിക്ണം ചോറൊക്കെ അത് കഴിക്കും, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുല്ല മീൻ ഇറ ച്ചി ചോറ് രാവിലെ ദോശ ഇഡലി ആണെങ്കി അതൊക്കെ കഴിക്കും.
ഏഹ് അപ്പന്റെ കൂടെക്കെ ന ഒപ്പങ്ങും നടക്കോ
ആഹ് എല്ലാവരായിട്ടും ഇതാണ് എണങ്ങിക്കണ ഒരു സ പട്ട് പട്ടിയാണത്.
ഏഹ് ക്കാ ആഹ് വീഡിയോസിൽ കാണാ അങ്ങനെ വളർത്തുന്നതൊക്കെ ഞങ്ങള അവിടൊന്നും അങ്ങനെ അങ്ങനെ ഇല്ല.
ആഹ് നിങ്ങൾക്ക് അങ്ങനെ വളർത്താൻ പാടില്ലല്ലോ?
ആഹ് പക്ഷെ ചെലോല് പൂച്ചനെ അങ്ങനത്തെ ഇതിനൊക്കെ വളർത്തണ്ട്. ഏഹ് ഇൻ്റെ വീ
ആഹ് പൂച്ച ഞങ്ങിളിപ്പറത്തെ വീട്ടില് ഒരു ഇത്തയുണ്ട് ആ ഇത്തയുടെ വീട്ടില് കൊറേ പൂച്ചകള് കൊറെ പൂച്ചയുണ്ട്.
ഏഹ് അങ്ങനെ വളർത്താൻ പറ്റണത് ചെലോൽക്ക്ല്ലേ ഇഷ്ട്ടായിക്കാരം ഇവിടെ അങ്ങനെ പറ്റൂല്ല ഇന്റെ വീട്ടില് അങ്ങനെ പറ്റൂല്ല പഷെ ഇഷ്ട്ടാണ് അങ്ങനെ പൂച്ചകളെ ഇതിനെയൊക്കെ
ഉം ഉം ഉം
ഉം പിൻ
ഓക്കെന്നാ അവർക്ക് വേണ്ടെ എന്താന്ന് വെച്ച ഈവനിങ് ആയല്ലോ സ്നാക്സ് ഒക്ക്
ആഹ് ആഹ് സ്നാക്സ് ഇന്ന് സ്നാക്സ് ഇണ്ട് ഇന്ന് ചട്ട് ചക്ക ഇണ്ട് ചക്ക ഇരിഞ്ഞ് വെച്ചിന് അവിടെയെക്കെ ചക്ക കിട്ട്
ആഹ് ആഹ് കിട്ടും കിട്ടും കിട്ടും ഇവടെ വീട് അടുത്ത വീടുകളിൽ എല്ലായിടത്തും ഉണ്ട്.
ഉം ഉം ഇന്നാ ശരി ഇന്നാല് ആഹ് ആഹ്